ആഹ് കേൾക്ക്ണ് ണ്ടോ ആഹ് പറഞ്ഞോ.
ആഹ് കേക്കാം.
ആഹ് ആഹ് ഒന്നുല്ല നമ്മളിങ്ങനെ പണിയൊക്കെ തീർത്തിട്ട് വെറുതെ ഇരിക്കുവാണ്.
പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് ആഹ് കഴിഞ്ഞു.
എന്റെ കഴിയുന്നേള്ളൂ.
ആഹ് ആഹ് പിന്നെ നിങ്ങള് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെണ്ടോ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണോ
ഞാന് ജോലിന്ന് പറഞ്ഞ് പൊറത്തു പോയി ജോലിയെന്ന്ല്ല ഞാൻ ചെറിയൊരു ഹെന്ന മൈലാഞ്ചി നഖത്തിലിട മൈലാഞ്ചിയുണ്ടാക്ക്ന്ന്ണ്ട് അപ്പൊ അത് വീട്ട- ട്ട്ന്നെന്നെഇണ്ടാക്കിട്ട് ഇങ്ങനെ വിൽക്കും ആഹ് ആഹ് അങ്ങനെ പിന്നെ നഖത്തില്ട്ന്ന് ഓ
ആഹ് ബിസ്നസ്സൊക്കെണ്ടോ
ആഹ് ഇപ്പൊ കൊറവ എനിക്ക്ഞ് ഒരു- പിന്നെ നമ്മുടെ സ്കൂളിന്റെ ലീവിലെ ടൈമിലൊക്കെ പെരുന്നാളിന്റെ സമയത്തൊക്കെ നല്ലേണ്ണം ണ്ടായിര്ന്നു ഇപ്പൊ കല്യാണത്തിന്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞല്ലോ മഴയൊക്കെ മ്പോ അപ്പൊ ഇപ്പൊ കൊറവാ ആഹ് ആ സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു
ബിസിനസ്ള്ളത് എന്തോണ്ട് നല്ലതാണ് സ്വന്തായിറ്റ് ഒരു ഇതള്ളത് നല്ലതാണ് എന്തുകൊണ്ടും സ്വന്തായ്റ്റ്ള്ളത്
ആഹ് ഞാനാദ്യം വെറ്തേ ഒന്നിങ്ങനെന്റെ ചേച്ചി ഇങ്ങനെ ചെയ്തിർന്നു അപ്പൊ അത് കണ്ടിട്ടൊന്നു തൊടങ്ങി നോക്കാന്ന് വിചാരിച്ച് കൊർച്ച് കുറച്ചായിട്ട് തൊടങ്ങിയതാ അപ്പൊ പിന്നെ പിന്നെ ഓരോര്ത്തരിങ്ങോട്ട് അർഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വാങ്ങാൻ തൊടങ്ങി. അപ്പൊ ഇൻക്കൊരു എന്താ പറയാ നമുക്ക് ആഹ് ഇനി കൊറച്ചുകൂടെ ചെയ്ത് നോക്കാം ചെയ്തു നോക്കാംന്ന്ള്ളൊരുത് വന്നപ്പോ കൊറേ അങ്ങ് ചെയ്തു. അങ്ങനെ അങ്ങനെ അത് അറിഞ്ഞ് ആൾ ക്കാര് അറിഞ്ഞു തൊടങ്ങിയപ്പോ എല്ലാവരും ഇങ്ങോട്ട് വെര്ലും വാങ്ങലും അങ്ങനെയൊക്കെഅങ്ങ് ചെയ്തു
ആഹ് ആഹ്
പിന്നെ അം
പക്ഷെ ഇതിനകം നല്ലെ കഷ്ടപ്പാട്ണ്ട്ന്നോന്ന് അല്ലെ നല്ലൊരു ഇതില്ലെ അധ്വാനം ഇല്ലേ ന്നാൽല്ലെ ഇതൊക്കെ നമുക്ക് ശരിയായി കിട്ടുള്ളൂ
അധ്വാനം അധികം ഇല്ലാന്നല്ല പിന്നെ കുട്ടികള് ള്ളത് കൊണ്ട് നമ്മുക്കത് ബുദ്ധ ദ്ധിമുട്ടാ വീട്ടിൽന്ന് അവര്ടെ കാര്യം നോക്കലു ഇത് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോണല്ലോ അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിന്റെ എഹ് പാക്കെയ്യലും പിന്നെ അങ്ങൻത്തെ പരിപാടികളൊക്കെ കൊറച്ച് മെനക്കേടാ
അപ്പോ അതിനെന്ത്യ്യണം രാത്രി ഇവരെ പഠിപ്പിച്ച് അവരുടെ ഒർ ക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല് അല്ലെങ്കില് പിന്നെ ചെറിയ മോന്ള്ളൊണ്ട് അവര് സമ്മയ്ക്കില്ല അവര് ഇഹ് ഇതില് കേറിയിട്ട് ഇത് കൊളാക്കും അപ്പൊ എന്ത്യ്യണം ഇത് ഇണ്ടാക്കി വെച്ച് കൊറച്ച് നമ്മള് ഫ്രിഡ്ജില് വെക്കും. ഇതിന്റെ വെള്ളം മൈലാ ഞ്ചിന്റെ എന്നിട്ട് ഇവര് രാത്രി ഇവര്ടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഞാനെന്ത്യ്യ കോണാക്കി അതില്െ മൈലാഞ്ചി അതില് ഇട്ട് വെക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഓണ ആാക്കി കൊടുക്കും നിങ്ങെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വീട്ടില് ഇതേപോലെ ജോലിക്ക് പോകുന്ന ആളാണോ
ആഹ ജോലി പോയിരുന്നു പിന്നെ ഇപ്പം പോുന്നില്ല പിന്നെ വീട്ടന്ന് ഇങ്ങനെ ട്യൂഷന ഒക്കെ എടു ക്ക്‌ ന്നുണ്ട് ഓൺലൈൻ ആയിട്ട് വേറെ ഒന്നും അങ്ങനെ ഇപ്പം പോയിട്ട് ചെയ്യുന്നില്ല ആ എടുക്കുന്നുണ്ട് പി ആ അതെ അതെ ഓൺലൈനാ യിട്ട് അത് നമു ക്ക്‌ വേണെങ്കിൽ കുറെ എടുക്കാം പക്ഷെ ഞാനിങ്ങനെ ആ അത് ഒരു കുട്ടിക്കാണ് അപ്പൊ വൺ ടു വൺ ട്യൂഷൻ ആണ് അപ്പൊ ഒരുപാട് ബാച്ഒന്നും ഉണ്ടാവില്ല പിന്നെ ഉം ഒരുപാട് ക്ലാസ്സസ് വേണം നമുക്ക് എടുക്കാം നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷെ ഞാന അങ്ങനെ ഒരുപാട് എടുക്കാറില്ല എനിക്ക് കുട്ടികളതും പിന്നെ എല്ലാം കൂടി നോക്കിട്ട് എടുക്കുള്ളോ അപ്പൊ കൊറെ എടുത്താല് എന്റെ മോനും പഠിക്ക പഠനത്തിന് നല്ലോണ്ണം ശ്രദ്ധ കൊടുക്കണം അപ്പം ഞാൻ ട്യൂഷൻ ഇരുന്ന അവൻ തീരെ പഠിക്കൂല അപ്പൊ എന്റെ സമയം അങ്ങനെ അവന്റെ ഇത് നോക്കി ഞാൻ എടുക്കുള്ളൂ അപ്പൊ ആകെ രണ്ടെണ്ണം ഇപ്പ എടുക്കുന്നുള്ളൂ കൊറെ എടുക്കാൻ സമയം ഇല്ല അതുകൊണ്ട്
ഞാ പണ്ടെടുത്തിരുന്നു ഈ കുട്ടികളെ ഞാൻ വീട്ടന്ന് തന്നെ ഓൺലൈൻ ആയിട്ടല്ല ഇവിടന്ന് തന്നെ വീട്ട വീട്ട് ന്ന് ന്നെ ഇങ്ങനെ അടുത്തുള്ള കുട്ടികൾ വന്ന് പിന്നെ അങ്ങനെ എടുത്ത കൊടുക്കാ യിരുന്നു ഞാൻ നാലു കുട്ടികളെ ഇങ്ങനെ എടുത്തിരുന്നു ആദ്യ ആദ്യ പിന്നെ പിന്നെ കുട്ടിൾ ഫീസ് തരാൻണ്ടായി പിന്നെ ഞാനങ്ങനെ നിർത്തി
ആ അത് പിന്നെ പലരും പറയുന്നക്കെ ഈ ചിലർ അധിക കുട്ടികളും ഫീസ് തരില്ലന്ന് പക്ഷെ അതെങ്ങനെയന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ വീട് വീട്ടന്ന് എടുത്തിട്ടില്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വീട്ടന്ന് എടുക്കാത്തത് ഫീസ് തരില്ല ഞാൻ അബാാക്കസിന്റെക്ക എടുത്തപ്പോ ആ ഫീസ് തന്നിട്ടുണ്ടായിരുന്നില്ല ആരും
ഒണ്ട് ആ ഫീസ് അവർക്കരു തരാ മടി പോലെയാണ് നമ്മളെന്തോ അവർക്ക് ഫ്രീ ആയിട്ട് എടുത്ത കൊടുക്കുന്ന പോലെയാണ് അവർക്കൊരു തോന്നല് ഉം നമ്മളെത്ര കഷ് ഷ്ട്ടപ്പെടുന്ന നമ്മളെ സമയം അവർക്ക് എന്താ പറയാ നമ്മളെത്ര സമയം ഉള്ള സ നമ്മൾ എത്ര ഇത് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്ുള്ളത് ഓർക്ക് മനസ്സിലാവു ല്ല നമ്മളെന്തോ വെറുതെ ആ സമയം
അബാഗസ് എടുത്തിരുന്നു അപ്പോ അവരാരും നിക്ക് ഫീസ് തന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പളും തന്നിട്ടില്ല ആ് ഞാൻ എടുത്തേനുള്ള ഫീസും ഒന്നും തന്നിട്ടില്ല
ആ ട്യൂഷൻ ഞാനങ്ങനെ എടുക്കുമ്പോ അവര് എന്താ പറയാ ഒരു മാസ ആയ നമ്മള് പറഞ്ഞാലും ചെലപ്പോ എന്തയ് ല മൈൻഡ് ചെയ്ല്ല നമ്മൾ എടുത്ത കൊടുക്കുന്നത് അവര് എന്നാൽ കുട്ടികളോട് പറഞ്ഞാലോ ഓരെ രക്ഷിതാക്കളോട് പറഞ്ഞാലന്നോ അവരൊര് എന്തോ ഒരു അവർ കേക് ക്കാത്ത പോലെ ആക്കി കളയും പിന്നെ പിന്നെ ആ
നമ്മളെന്തോ വെറുതെടുത്തു കൊടുക്കു ന്നതാണ് അങ്ങനെയാണ് ഇപ്പം തന്നെ വെറ് തെ എടുത്ത്ടുകാണെങ്ക ചിലപ്പോ എല്ലാ കുട്ടികളും വരും പൈസന്ന് പറഞ്ഞ ആരും വരൂല അങ്ങനെയാണ് സ്ഥിതി അപ്പൊ അതുണ്ടാണ് ഞാൻ വി ട്ടിൽ ട്യൂഷൻ എട്ക്കാത്തത്
ഹേ എന്റെ അടുത്ത് എന്റെ ഭർത്താവ് ര്ന്നു നിനക്ക് ഇങ്ങെ കുറച്ചുകൂടെ കുട്ടികളെ ഞാൻ ഇതാക്കി തരാൻ നീ എടുത്തൂടെ പക്ഷെ അതിന്റെ നമ്മള് ഈ നമ്മുടെ കുട്ടികളു കൂടി ആവുമ്പോൾ ഇതിന്റെ വീട്ടിന്നും കൂടി ഓൺലൈന ഒക്കെ ആണെങ്കി പിന്നെ നമുക്ക് കുഴപ്പല്ല നമുക്ക് വീട്ടിൽന്നും കൂടി ആണെങ്കില് ഭയങ്കരായിട്ട് എന്താണ് ഇത് വേണം സമയും വേണം ഇതേപോലെ ഫീസൊക്കെ കിട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അതെ ശരിയാണ് അതിന് വേണ്ടി മെനക്കെട്ട് ഇരിക്കണം ഇപ്പ ഞങ്ങള അടുത്തൊരു ആള് അബാകസ് എടുക്കുന്നുണ്ട് അപ്പൊ ആള് അതിന് വേണ്ടിട്ട് ഇങ്ങനെ എറങ്ങി ഏഹ് പിന്നെ ഓൺലൈൻ ആയിട്ടും ഓഫ് ലൈൻ ആയിട്ടൊക്കെ എട്ക്ക്‌ന്ന്ണ്ട് പിന്നെ ഇങ്ങനെ ഫുൾ കുട്ട്യാളും കറക്റ്റ് ഫീസ് കൊടു ക്കും തോന്ന്ന്നു എനിക്കറിയില്ല അങ്ങനെ സ്ട്രിക്റ്റ് അവരത്രയും കർശനായതോണ്ട് കൊടുക്കായിരിക്കും പക്ഷെ ഞാന് എടുത്തിട്ട് എനിക്കൊരു നാല് അഞ്ച് കുട്ട്യാള് ഇപ്പഴും ഫീസ് ഒന്നും തന്നിട്ടില്ല
അല്ലെങ്കിൽ നമ്മൾ അത്ര എന്തായിരിക്കണം കർശനായിട്ട് ഇതായിരിക്കണം ആദ്യേ നമ്മളെ ഫസ്റ്റ്ന്നെ ഫീസിൻ്റെ അഡ്വാൻസ് ഒക്കെ വാങ്ങി അങ്ങനെ ഒക്കെ ചെയ്യുന്നാണെങ്കില് പിന്നി എ
പക്ഷെ നമുക്ക് ചോയിക്കാനല്ലേ പറ്റു അധികം അങ്ങനെ എപ്പഴും തന്ന്ല്ലെങ്കിൽ എന്താ നമ്മള് ചെയ്യ എപ്പഴും ചോയിച്ചുണ്ടിരുന്നാല് അവര് തരുംല്ല
പക്ഷെ അവരിപ്പോ ആഹ് ഈ ടൗണിലൊക്കെ ആണെങ്കിൽ അവര് കൊടുക്കാണ്ടിരി ക്കാൻ പറ്റും നമ്മളെ ഈ ടൗണിലൊക്കെ ട്യൂഷൻ സെന്ററ്കളൊക്കെ കാണലില്ലേ അവിടെം വിട്ട് പോവും എത്ര കുട്ട കുട്ടികള് പോകുന്നുണ്ട് അവർക്കൊക്കെ കറക്റ്റ് ഫീസും അവര് കൊടുക്കില്ലേ നമ്മള് വീട്ട്ന്ന് എടുക്കുന്നോണ്ടാണോ ഇനിയിപ്പോ അങ്ങനെ കിട്ടാത്തത്
അതെ ഇൻ ഇൻസ് ഓരോ സ്ഥാപനങ്ങളെ കീഴിലൊക്കെതാ ഞാനിപ്പോ ഓൺലൈൻ ട്യൂഷനൊക്കെ ഇട്ക്ക്ന്ന അവര് കെട്ക്കുന്ന അവര് എത്ര ഫീസ്നാ എത്ര ക്ലാസിനാണോ ഫീസ് അടച്ചത് അതിന് വേണ്ടി അത്ര ക്ലാസ്സേ നമുക്ക് കൊടുക്കാൻ പറ്റൂ കറ റ്റ് അത് തരാണ്ട് അടുത്ത ക്ലാസ് എടുക്കാൻ പറ്റൂല അങ്ങനെയ വ സ് കർശനായിട്ടാ അവരൊക്കെ കൊണ്ടോന്നെ അല്ലെങ്കിൽ പിന്നെ പൈ പൈസ കിട്ടൂല്ലാന്ന്ള്ള പേടികൊണ്ടേയിരിക്കും നാല് ക്ലാസ്സിനാ പൈസ ആ അടച്ചെങ്കില് നാല് ക്ലാസ്സേ നമുക്ക് കൊടുക്കാൻ പറ്റു അത് അടച്ചിട്ടേ അടുത്ത ക്ലാസ് എടുക്കുള്ളൂ
ആഹ് നമ്മള് നാലും കഴിയും അഞ്ചും കഴിയും പത്തും കഴിഞ്ഞാലും ഒത് ഒരു ക്ലാസിന്റെ പൈസ പോലും നമുക്ക് കിട്ടില്ല ആഹ് അപ്പൊ അത് ഞാൻ വിചാരിക്ക ട്യൂഷന് ആഹ് എനിക്കും രണ്ട് കുട്ട്യാള്ത്‌ ഇപ്പഴും ആ കുട്ടികൾ എന്നെ കാണുമ്പോൾ ഒളിച്ചു നടക്ക ക്ക്ന്ന ഞാൻ കാണലുണ്ട് ഞാനത് വിട്ട് പക്ഷെ ഓര് എന്നെ കാണുമ്പോ എടം കണ്ണിട്ട് പോന്നത് ഇപ്പളും ആ കുട്ടികളൊക്കെ വലുതായി എന്നിട്ട് അവര് എന്നെ കാണുമ്പോ ഇങ്ങനെ നോക്കി നടക്കും അവരെന്ത് ചെയ്യാനാ അവരെ പേ രക്ഷിതാക്കൾ കൊടുക്കായിട്ടായിരിക്കും അവര് കൊണ്ടു തരാത്തെ ഞാൻ അതൊക്കെ വിട്ട് അവർക്കെന്നെ കാണുമ്പോ ഒരു ചമ്മലാണ് ആഹ് അപ്പൊ ഞാൻ വിചാരിക്കും അതിനെക്കാട്ടും നല്ലതാണ് ഈ മൈലാഞ്ചി അത് വാങ്ങുമ്പോ അപ്പ തന്നെ നമുക്കിപ്പോ ഗൂഗിൾ പേ ഒക്കെ ഇള്ളോണ്ട് അവര് പെട്ടെന്ന് പെട്ട ട്ടന്ന് ചെയ്തു തരും ട്യൂഷനെക്കാട്ടും എന്ത്‌ കൊണ്ടും നല്ലത് ഇത് തന്നെയ തോന്ന്ന്ന്
അതെ അതെ പക്ഷെ ട്യൂഷന് ഒരു പത്ത് ഇരുപത് കുട്ടികളൊക്കെ ഇണ്ടെങ്കി നമുക്ക് നല്ല കാര്യം തന്നെയാണ് ട്യൂഷനൊക്കെ വീട്ട്ന്ന് എടുക്കാന്ന് പറയുന്നത് ക അപ്പൊ അതിന് വേണ്ടി ഒരു സ്ഥലൊക്കെ ഉണ്ടെങ്കില്
ആഹ് അതിന് വേണ്ടി ഒരു ആഹ് അതേപോലെ നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ ചെലപ്പോ ഏഹ് നമ്മുടെ മക്കളൊക്കെ ആവുമ്പോ അവരെ പഠിക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഇണ്ടാവുല്ലോ അയിന് വേണ്ടി ഒരു സ്ഥലൊക്കെ ഇണ്ടെങ്കിൽ അങ്ങനെ വീട്ടിന്ന് എടുക്ക ക്ക്ന്നത് നല്ല കാര്യം തന്നെയാണ്
അതെ അത് സെപ്പറേറ്റ് ഇനി ഒരു റൂമോ അങ്ങനെ ഒക്കെ ഇട്ത്തിട്ടും അങ്ങനെയൊക്കൊണെങ്കിലും നല്ലത് തന്നെയാ
ആഹ് എനിക്കിഷ്ടായിരുന്നു ഇടുക്കുന്നത് ആദ്യ ആദ്യം പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അങ്ങനെയൊക്കെ ആയതൊണ്ട് നിർത്തേണ്ടി വന്നതാ
ഇപ്പൊ പലരും പൊറ്ത്ത് പോയിട്ട് ഓൺലൈൻ അല്ല പുറത്ത് പോകുന്നില്ല അല്ലോ ഒന്നിനും അപ്പൊ ടീച്ചിങ്ങും ഫുൾ ഓൺലൈൻ ആയിപ്പോ കുട്ടികളും കൂടുതൽ അങ്ങനെ ഓൺലൈൻ തന്നെയാ നോക്കുന്നത്
ആഹ് അതെ മ ഈ മദ്രസയൊക്കെ പഠിത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോ ഓൺലൈൻ ആയിട്ടാ എടുക്കുന്നത് ഫുള്ള് ക്ലാസ് ഇപ്പോൾ ആഹ് ഞാൻ പിന്നെ എന്റെ ഇവിടുള്ള ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഒരു ഓൺലൈനില് ഒരു മൂന്നാല് കുട്ടികൾ ഉണ്ടാവും മദ്രസേല് രാവിലെ എണീറ്റ് പോവണ്ടല്ലോ പിന്നെ ഇപ്പൊ മദ്രസാ സൗകര്യം ഇല്ലാത്ത കുട്ടികളൊക്കെ അങ്ങനെ ഓൺലൈനായിട്ട് എത്ര കുട്ടികളാ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻട്ട് ക്ലാസ്സ് നല്ല ഉപകാരമുള്ള ക്ലാസ്സുവാണ്
ആണല്ലേ അങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട് രാവിലെ തന്നെ എണീപ്പിച്ച് വിടണ്ടാലോന്ന് ആലോചിച്ചിട്ട് പലരും ഇങ്ങനെ ഓൺലൈനിൽ ചേർത്തിയത് മക്കളാ
ആഹ് അങ്ങനെ കൊറേ കുട്ടികൾ ഇപ്പൊ അങ്ങനെ പഠിക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് മദ്രസകളൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ആഹ് വീട്ടിൽ നിന്ന് ട്യൂഷന് അടുത്തുള്ള കുട്ടികളൊക്കെ ഇപ്പോ വീടിനടുത്ത് ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട് ഈ ഭാഗത്ത് ഇപ്പ ഇതേപോലെ ടൗണിൽ പോകുന്ന കു ട്ടികളുണ്ട് കുറെേ കുട്ടികൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പോകുന്നവരുണ്ട്
അതെ ഞാന് പക്ഷെ എൻറെ മോനെ ഞാനേ അടുത്തങ്ങെ ട്യൂഷന് വിട്ടിട്ട് എനിക്കൊരു ഇതൊന്നും തോന്നിയില്ല കാരണം കുറെ കുട്ടികളെ ഇടയില് അവനെ ഇരുത്തീട്ട് അത് ഇതായില്ല എനിക്കെന്നിട്ട് ഞാൻ വേഗം നിർത്തി ഒരു മാസേ പോയുള്ളു ഇവൻ ശെരിക്കൊന്നും ഇംമ്പ്രൂവ് ഒന്നും ആയില്ല
ട്യൂഷൻലാത്ത് ചില സ്ഥലം പോലെ ഇരിക്കുംന്ന് തോന്നുന്നു
അതെല്ലാം എല്ലാരും കൂടി ഒരുമിച്ച് എന്താണ്ട് എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയില്ല
ഓരോ കുട്ടികൾ ഓരോ ഇതല്ലേ അപ്പൊ ചിലർക്ക് കുറച്ച് സമയം വേണ്ടി വരും അങ്ങനെയായിരിക്കും ചിലപ്പോ
ഓക്കെ എന്നാ ഞമ്മക്ക് നിർത്താല്ലേ
ആഹ് എന്നാ ശെരിയെന്നാ